ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് അപ്പൊ നമുക്ക് യാത്രകളെ ക്കുറിച്ച് സംസാരിച്ചാലോ.
ആഹ് യാത്രകളെ കുറിച്ച് സംസാരിക്കാം നല്ല ടോ പ്പിക്കാണത്.
അപ്പോ എങ്ങനെയാണ് യാത്രയൊക്കെ ചെയ്യാൻ ഭയങ്കര ഓഹ് ഭയങ്കരഷ്ട്ടള്ള ആളാ.
ആഹ ആഹ് ആണല്ലേ എവിടെയെങ്കിലും യാത്രയൊക്കെ പോയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് അനുഭവങ്ങള് എന്തെങ്കിലും ഉണ്ടോ ദൂരയാത്രയൊക്കെ പോയിറ്റ്
ദൂര യാത്ര ഇപ്പം ഏ കോളേജിന്ന് ലാസ്റ്റ് ടൂറ് പോയ ഗോവയ്ക്കായിരുന്നു അപ്പം അതാ ലാസ്റ്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്ന ടൂറ് നല്ല എക്സ്പീരിയൻസായിരു ന്നു ഫ്രണ്ട്സിന്റെ കൂടെന്ന് പറയുമ്പോ ഒരു പ്രത്യേക എന്താ പറയാ വേറൊരു വൈബന്നെ ആയിരിക്കുവല്ലോ.
ഇതില് ഇപ്പ അധികം ഇംഗ്ലീഷുമായിട്ട് സംസാരിക്കണ്ട പക്ഷേ മലയാളം സംസാരിച്ചോ ഉം
ആഹ് ശരി.
ആ പർഞ്ഞോ അനുഭവം പർഞ്ഞോ?
ആഹ് ഏഹ് കൂട്ടുകാരോടൊ പോകുമ്പോ അത് വേറെ തന്നെ ഒരു അനുഭവായിരുക്കല്ലോ.
ആഹ് ആഹ്
അപ്പോം അങ്ങനെ ഏഹ് അമ്മള് ഗോ ആഹ് ഗോവേലക്ക പോയിട്ടുണ്ടായിരുന്നു ന നല്ല അനുഭവായിരുന്നു.
ആഹ് അവിടെ കണ്ട എന്തൊക്കെയാണ് ഗോവേല് ഒരു പ്രത്യേകായിട്ട് തോന്നിയത് കാഴ്ചകളൊക്കെ നമ്മളെ കി കേരളത്തിനെ ഇതാക്കീറ്റ്
ഗോവേല് എന്നു വെച്ചാല് ഏഹ് അമ്മള് മെയിനായിട്ട് ഏഹ് ബീച്ചുകളും അതേ പോലെ തന്നെ അവിടെള്ള സ്ട്രീറ്റുകളൊക്കെ ഏഹ് ക്ക നോക്കിയിരുന്നത്. ഏഹ് ഓ സാധനങ്ങ സാധനങ്ങളൊക്കെ ആയാലും കുറച്ചും കൂടെ ഏഹ് നല്ല വെലക്കുറവിലൊക്കെ സാധനങ്ങളൊക്കെ അവിടുന്ന് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ കേരളത്തിന് വെ അപേക്ഷിച്ച് നോക്കുമ്പോം ഏഹ് ബേ രണ്ടും രണ്ട് വ്യത്യസ്ത രീതിയിലൊക്കെ ഉള്ള ഏഹ് എന്താ പറയാ സ്ഥലങ്ങള് തന്നെയാണ്.
ആണല്ലേ ഉം ഉം ഗോവ ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടില്ല അപ്പ എപ്പഴും ഇങ്ങനെ പോണംന്ന് ആ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലാണ് ഗോവ പിന്നെ അതേ പോലെ ലക്ഷദ്വീപ് ഏഹ് ഇപ്പ എപ്പഴും എന്റെയൊരു ഇതില് ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ് സാധനാണ് ലക്ഷദ്വീപില് ഒന്ന് പോണം എന്നുള്ളത് ആഹ് ഏഹ് അങ്ങനെ ലക്ഷദ്വീപ് കാണണന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടോ?
ആഹ് വെ യാത്ര ല ലക്ഷദീപിലൊ പോണംന്ന് ഭയങ്കരായിട്ട് ആഗ്രഹണ്ട് ലക്ഷദ്വീപ് അതുപോലെ ഏഹ് കാശ്മീർ ഡൽഹി ഏഹ് പോലുള്ള സല ങ്ങളക്കെ പോണെന്ന് ഭയങ്കര ആഗ്രഹണ്ട്.
ശെരിയാണ് കാരണം ഈ ഇൻക്ക്തൊന്നു നമ്മളെപ്പോലത്തേക്ക ആൾക്കാര് ഈ യാത്ര കള് ഇഷ്ടപ്പെടുന്ന ആൾക്കാരേക്കും പണ്ടത്തെ ആൾക്കാരെക്കാളും കൂട്തല്. അപ്പോ ഉം അത്‌ നമ്മള് കൂടുതലും യാത്ര ഫോട്ടോ എടുക്കല് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒര് തലമുറ ഇഷ്ടപ്പെട്ന്നത് കൂടുതലും വേറൊന്നും നമുക്ക്ങ്ങനെ നമ്മള് അങ്ങനെ ആഗ്രഹിക്ക്‌ന്നില്ല യാത്ര പോണം ഫുഡ് കഴിക്കണം. കൊർച്ച് ഫോട്ടോസ് എട്ക്കണം. ഇതൊക്കെയാണ് നമ്മൾ അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് ഇന്നത്തെ ഒരു തലമുറ
അതെ ശെരിയാണ്.
അപ്പൊ വേറെ ഏഹ് ഈ അട്ത്ത് എങ്ങനെ അട്ത്തെങ്ങനെ അട്ത്ത്എവിടെങ്കിലും പോവാറ്ണ്ടോ? അല്ലെങ്കില് ദൂരയാത്ര മാത്രാണോ കൂടുതൽ ഇഷ്ടം.
ഇപ്പ ദൂരയാത്രകൾ അങ്ങനെ എപ്പോഴും നടക്കാറൊന്നില്ല. ഏഹ് ഇതിപ്പൊ ഏഹ് വളച്ച് റ്റ് ഏഹ് കോളേജില് പോവ്ന്നത് ഏഹ് പിന്നെ എല്ലാരും പോവുന്നത് കൊണ്ട് പോയതാണ്. അല്ലാണ്ട് നമ്മള് ഏഹ് അട്ത്ത്ള്ള ചെ സ്ഥലങ്ങളൊക്കെ പോവാറ്ണ്ട്. ഏഹ് നിങ്ങൾ എവിടെയാണ് ലാസ്റ്റ്ഏഹ് യാത്ര പോയിട്ട്ണ്ടായിര്ന്ന്?
ഞാനും ഒരുപാട് അങ്ങനെ ദൂരയാത്രയൊന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല. ആഹ് പിന്നെ എനിക്കൊന്ന് മൈസൂര് ബാംഗ്ലൂരൊക്കെ ആ പോയിട്ടുണ്ട് ഉം അത് പോലെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് ട്ടോ പിന്നെ ഈ അടുത്ത്ങ്ങനെ ലാസ്റ്റ് ആയിട്ട് പോയത് മൈസൂരാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അടുത്തൊക്കെ പോകാറ്ണ്ട് അട്ത്ത് പാർക്കിലും അങ്ങനെ ബീച്ചില അങ്ങനെയൊക്കെ ഇടക്കൊക്കെ പോ വാറ്ണ്ട്. ചെറിയൊരു പിക്നിക് പോലെയൊക്കെ പോവാറ്ണ്ട്. അല്ലാതെ ഇതേപോലെ ഒരുപാട് യാത്രകൾ ചെയ്യാൻ നമുക്ക് അങ്ങനെ സാഹചര്യം കിട്ടാറില്ല.
ആഹ് ഓക്കെ ശെരി ആഹ് അല്ല ഈ യാത്രകളൊക്കെ ചെയ്യാന് കൂട്തല് ഇ എന്തായ്രുന്നു
ആഹ് പർണോ അല്ല യാത്രകള് ചെയ്യാൻ ഇഷ്ടള്ളെ ഒരാളാണ് പക്ഷെ ഞാൻ പർഞ്ഞല്ലോ പിന്നെ ചേൽപ്പം അങ്ങനെ നടക്കാറില്ല എനിക്ക് ചെറിയ കുട്ട്യാളാണ് അപ്പോ അങ്ങനെ ഒരുപാട് ഒന്നും നമുക്ക് അങ്ങനെ വിചാരിക്കുന്നതോ ദൂരയാത്ര ത്ര നടക്കാറില്ല ആഹ് ശെരിക്കും ഒരുപാട് ഇഷ്ടാണ് യാത്രകൾ ചെയ്യാൻ
ഉം ഈ മെയിന ആയിട്ട് ഈ യാത്രകളൊക്കെ ചെയ്യാാന് ഭയങ്കര ഇൻസ്പയർഡ ആയിട്ട് എന്താ പറയാ ആരെയാണ് തോന്നിട്ടുണ്ടായിരുന്നത്
ഞാന് നമ്മടെ ഉ പണ്ട ക നമ്മുടെ ലൈബ്രറി ഇന്ത്യ എന്ന് പറയുന്ന ബുക്കില് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്രാനുഭവങ്ങൾ വായിക്കുന്ന ഒരു സ്ഥിരം പതിവ് എനിക്കു ഉണ്ടായിരുന്നു രുന്ന് വായിക്കരുന്നു അപ്പോഴ എനിക്ക് യാത്ര ചെയ്യ തോന്നിയിട്ടില്ല പക്ഷെ ഇയളെ ഇതൊക്കെ ഒറ്റക്ക്ചെയ ത്എനിക്ക ആലോയിക്കാറുണ്ട ഇതിനൊക്ക നല്ല ധൈര്യ വേണ്ടേ നമുക്ക്ന്നേ അറിയാം നമ നമുക്കൊന്നും ഒരുപാട് പറ്റില്ല എന്നുള്ളത് നമുക്ക് അന്നേ അറിയാം ഇപ്പൊ പിന്നെ എനക്ക്ിതൊന്ന ഒരുപാട് പേര് ഒറ്റയ്ക്ക് പോവുകവാണല്ലോ സോളോഡർ ഇപ്പൊന്നും പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ യൂട്യൂബിലൊക്കെ ആ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ട്
ആ ഇപ്പം ഈ സ്ട്രേഞ്ചേസ് ള്ളി ട്രിപ്പിനൊക്കെ പറഞ്ഞിട്ടും കൊറേുണ്ടല്ലോ
അതെ അതെ ശരിയാണ് അത് നമ്മൾ ഇ ഗേൾസ് മാത്രമായിട്ടും അങ്ങനെ പോകുന്നതൊക്കെ അല്ലേ ഗേൾസ് മാത്ര മാത്രട്ട് ക്യാമ്പിങ്ങും അനൊക്കെൻ വിചാരിക്കാറുണ്ട് എടക്ക് ഗേൾസ് മാത്രമായിട്ടുള്ള ഇനൊക്കെ പോകണംന്ന് അത് ശരിക്കും വേറൊ ഒരു അനുഭവം തന്നെ ആയിരിക്കും അങ്ങനെയൊക്കെ പോയാല്
അതെ സാധാരണ ഇപ്പ നമ്മള് സ്കൂളിൽ നിന്നായാലും കോളേജിൽ നിന്നായാലും യാത്രകളൊക്കെ പോകുമ്പോം ഹ് എല്ലാരും ഒരുമിച്ചട്ടുണ്ടാവും ഇതിപ്പം എന്താ പറയാുക കുറച്ച് നമ്മള അറിയാത്ത ഒരുപാട് ആൾ സ്ത്രീകൾ മാത്രമായിട്ടുള്ള ഒരു യാത്ര അല്ലെ ഒരു ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോം ബാക്കിയുള്ളതിനേക്കാളൊക്കെ ഭയങ്കര എല്ലാർക്കും ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നായിരിക്കും
അതെ പക്ഷെ എിക്ക ഒന്ന് അപ്പം നമ്മള് സ്ട്രെഞ്ചേഴ്സ്ന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ നമ്മള് ഫ്രണ്ട്സ് ആവാം നമുക്ക്ക്ഷെ സെയിം ബൈബിിലുള്ളള്ള ആൾക്കാാര് ചിലപ്പോ അവിടുന്ന് കിട്ടും അതും നല്ലൊരു എക്സ്പീരിയൻസ് ആണല്ലോ നമ്മൾ അറിയുന്നവരോട് തന്നെയാണല്ലോ നമ്മൾ എല്ലാടേയും പോവുക അപ്പൊ അറിയാത്തരുടെ കൂടെ അതും ഒരു വേറെ തന്നെ അനുഭവ ആരിക്കും ഞാാന എടക്ക് വിചാരിക്കാറുണ്ട് കൊറച്ച് മക്കളൊക്കെ കുറച്ച് വലുതാവുമ്പോൾ ഇങ്ങന പോണം ഗേൾസ് ഒൺലി ട്രിപ്പിനൊക്കെ പോയിട്ട് ഒരു ദിവസം ഒരു ദിവസം അങ്ങനെയൊക്കെ ഒന്ന് അനുഭവിക്കണം എന്നുള്ളത് എൻജോയ് ചെയ്യ നുള്ളത്
ഉം അതുപോലെ ഞാനും ആഗ്രഹിക്കാറുണ്ട് ഇങ്ങനെ ക്യാമ്പിനും അതുപോലെയുള്ള ട്രിപ്പിലൊക്കെ ഒന്ന് പോണം എന്നുള്ളത്
ഉം ഉം പിന്നെ എവിടെ പുറത്ത് പുറം രാജ രാജ്യങ്ങളിൽ പോണംന്ന് ആഗ്രഹമ ഉള്ള ആളാണോ പുൊറത്ത് എവിടെയങ്കിലും പോണം എന്നൊക്കെ
ആ ഓരോ രാജ്യങ്ങളൊക്കെ പോണം എന്നൊക്കെ ആഗ്രഹമള്ള ഒരാളാണ്
ഉം
ആ ഇതുവരെ അങ്ങനെ പൊറത്ത് അ അത്ര ദൂരം നമ്മള് എന്തായാലും ഇതുവരെ പോയിട്ടില്ല. ഭാവിയിൽ ചേലപ്പോ ഒരാവസരം കിട്ടിയാ പോണംന്നണ്ട്.
അതെ എനിക്ക് ഗൾഫ് രാജ്യങ്ങളിൽ പോകണംന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അങ്ങനെ പോക ത'സാഹചര്യം ഉണ്ടായിട്ടില്ല ഞാനീങ്ങനെ ആലോയിക്കാറുണ്ട് അവിടെ എന്നൊക്കെ എപ്പോഴും ആലോചിക്കാറുണ്ട് പഷേ ഹസ്ബൻഡന്റെ ഗൾ ഗൾഫ്ക്കാരന്നൊന്നും അതുകൊണ്ട് നമുക്കങ്ങനെ പോവാനും പറ്റില്ല എന്നുള്ളൊരു ഇതാണ്. ക്ഷേ അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ജോലിയൊക്കെ കിട്ടിയിട്ട് അങ്ങനെയൊക്കെ പോണം. പൊറം രാജ്യം ന്ന് പറുമ്പോയിക്ക് ഗൾഫ് രാജ്യത്തിലേക്ക് പോകാൻ നല്ല ഇഷ്ടാണ്.
അ പൊറം രാജ്യത്തിക്ക് പോകാൻ ഇ ൻക്കു ഇഷ്ട്ടാണ് പഷേ ഒരു സെറ്റിലാ വുന്നതിന്നോട് ഇന്ക്കും താല്പര്യല്ലാ. സലാങ്ങളൊക്കെ കാണാം ഇപ്പൊ ഒരു ജോലി ആവശ്യത്തിനൊക്കെ ആയിട്ട് പോകുന്നതാണെങ്കിലും ഒക്കെ. പക്ഷെങ്കില് അവിടെ സെറ്റിൽ ആവുന്നതിനോട്‌ നിക്കൊരു താല്പര്യല്ല സ്ഥകളൊക്കെ കാണ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാ അങ്ങനെയുള്ള രു രീതിയിലാണ്.
ആണ്ല്ലേ ഞാൻ പർഞ്ഞിലെ പിന്നെ എ റ്റവും കൂടുതൽ എനിക്ക് ആഗ്രഹള്ള സ്ഥലാണ് ലക്ഷദ്വീപ് അത് പിന്നെ ഞാൻ എപ്പഴും എല്ലാരോടും പറയുന്നതാണ്. ഔടെ പോണംന്ന് ഭയങ്കര ഒരാ ആഗ്രഹാണ് അതെല്ലാർക്കും ആഹ് സ്ഥലം ഭയങ്കര ഇഷ്ട്ടായിരിക്കോല്ലോ
അതെ അതെ
ഉം അതെ
കോർച്ചും കൂടി എല്ലാർക്കും ഇഷ്ടപ്പെടുന്ന രീതിയില്ള്ളെ
ആഹ് അത് ഉം
ഉം പിന്നെ സിനിമയൊക്കെ ഷൂട്ട്
ആഹ് അതെ ആഹ് സിനിമ ക പ്പഴാണ് കോർചൂടെ ആഹ് സ്ഥലത്തിനോട് ഒരു ഇഷ്ടം കൂടിയത് ആഹ് സിനിമയിൽ അങ്ങനെ ആണല്ലോ അതിനെ ചിത്രീകരിച്ചത് ആഹ് സ്ഥലത്തിനെ അതെ ആനാർക്കലി സിനിമ കണ്ടിട്ടുണ്ടോ?
ആഹ് കണ്ടിട്ടുണ്ട്
ആഹ് അപ്പ ആഹ് സിനിമയിലാണ് എൻക്കും എൻക്കും ഭയങ്കര അവിടെ പോണം ന്നുള്ളൊരു ഭയങ്കരായിട്ടുള്ള ആഗ്രഹം വന്നത്
പിന്നെ അതുപോലെ ആദ്യൊക്കെ എല്ലാരും പൊതുവെ എ ഈ യാത്രകൾ ന്നൊക്കെ പറയുമ്പം മെയിനായിട്ട് നമ്മള് എന്താ പറയാ ഇന്ത്യൽന്ന് ഒരാൾ ലോങ്ങ് ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോ കാശ്മീർ വരെയൊക്കെയുള്ള ഒരു ട്രിപ്പാരിക്കും. ഏഹ് ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും ആരും അങ്ങനെ എന്താ പറയാ എക്സ്പ്ലോർയ്യാറില്ല എന്നായിരുന്നുക്ക് തോന്നിട്ടുണ്ടായിരുന്നത് പക്ഷെങ്കിൽ ഈ അടുത്താണ് ഈ മഹാരാഷ്ട്രയി ൻ അതുപോലെ സ്വിറ്റി പോലുള്ള സ്ഥലങ്ങളൊക്കെ കുറച്ചു കൂടി ആൾക്കാരിലേക്ക് എത്താൻ തുടങ്ങിയിട്ട്ണ്ടായിരുന്നു
അതെ അതെ ഉം ശരിയാണ് ആദ്യോ പ്പെല്ലാരും വെറും കാശ്മീർ ഡൽഹി എന്നൊക്കെ പറഞ്ഞ് ട്രിപ്പ് പോകുന്നല്ലാണ്ട് അആ ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളൊന്നും ആരും അങ്ങനെ പോവാറില്ല. നമ്മളതങ്ങനെ കാണാറൂല്ല നമ്മള് നമ്മളൊന്നും കാണാത്ത ഒ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങള്ണ്ട്. ഭംഗിയുള്ള സ്ഥലങ്ങള് നമ്മുടെ ഇന്ത്യൽ തന്നെ എല്ലാവരും ട്രിപ്പ് പൊകുമ്പ കാശ്മീര് ഡൽഹി ഹൈദരാബാദ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവാ
അതെ
ഈ ഹംമ്പീന്ന് പറയുന്ന സ്ഥലം നല്ല ഭംഗിയാണ് കേട്ടിട്ട്ണ്ട് ഹംമ്പി
ഉം ഉം കുറച്ചൂടി ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളോരു സ്ഥലം ആണെന്ന് തോന്നി.
അതേലെ എല്ലാരും അവിടെ അങ്ങനെ ആരും പോവാറില്ല പഷേ നല്ല സ്ഥലാന്ന് കേട്ടിട്ട്ണ്ട്
ഉം ഉം
ഉം ഞാൻ മറ്റേ ആനന്ദം സിനിമ കണ്ടപ്പോഴാണ്
ആഹ് ആഹ്
ആ എനിക്ക് അങ്ങനെ ഒരു സ്ഥല ഉള്ളത്തന്നെെയാ അറിയുന്നത് എനിക്കതിനെ കുറിച്ച് അങ്ങനെ അറിയില്ലായിരുന്നു ആ സ്ഥലത്തിനെ കുറിച്ചിട്ട് അപ്പോഴാണ് പിന്നെ ഞാന് അതിനെ കുറിച്ച് ആ അതെ പിന്നെ ഒന്ന് റീസർച്ച് ചെയ്ത് നോ ക്കി ഞാന് സെർച്ചൊക്കെ ചെയ്ത് നോക്കി അപ്പം നല്ല ഭംഗിയുള്ള സ്ഥലാന്ന് കേ ട്ടത് കേട്ടിട്ടുള്ളത്
ആഹ് ആഹ് പിന്നെ അതുപോലെ ഈ മൂന്നാറ് ഭാഗങ്ങളൊക്കെ എന്താ പറയാ കൊറച്ചും കൂടെ ഹൈറേ എന്താ പറയാ മലകളും കുന്നുകളായിട്ട് വരുന്നകൊണ്ട് അതും കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ പറയുന്ന കേക്കുന്നുണ്ട് മൂന്നാറ് പോയിട്ടുണ്ടോ
ഇല്ല പോയിട്ടില്ല
ഉ ഇപ്പൊ പത്ത് മിനിറ്റ് ആയില്ലേ
ആ ആയി ആയി
ഉ ഇപ്പൊ കോൾ വൈറ്റപ്പ് ചൈതാലോ
ആ ചെയ്യാം
ആ